ഹലോ കേക്കുന്നുണ്ടോ
ആ ഒണ്ടൊണ്ടൊ ണ്ട്
ആ അതെ എന്താണ്ട് വിശേഷം
ട്ടിരിക്കുന്നു
ആഹ ഉറങ്ങാനായോ
ആഹ് കിടന്നായിരുന്നു ഉറങ്ങിയില്ല ആ ഇല്ലില്ല ഓ ഇല്ലില്ല ആരും കിടന്നില്ല ീ ടീവി കാണുന്നു
ആഹ അത് ശരി ഓ ലേറ്റ് ആവോ ഉറങ്ങ എങ്ങാനൊക്കെ നല്ല ലേറ്റ് ആവോ പന്ത്രണ്ട് മണിയക്കാവോ
പന്ത്രണ്ട് ചിലപ്പോഴോന്ന്‌ ഒറങ്ങിപോവും പ്പതിനൊന്നൊക്കെ ഫോണൊക്കെ നോക്കി ഇരിക്ക വഴിക്ക് ഉറങ്ങിപ്പോവും
ച്ചിരിക്കുവല്ലേ പെട്ടന്ന് ഉറക്കം വരുവാണങ്കി പെട്ട
ഇല്ല വൈകിട്ടായിരിക്കും ഒന്ന് ഫോൺ നോക്കുക അപ്പം രാവിലെ വരെ പണിയും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടെ അപ്പൊര് രാ ഇത്രയും ലവര് ഊണും കഴിഞ്ഞ്ഒരു പത്ത് മണിയാവും. അപ്പൊ ഇച്ചിരി നേരം ഫോണിൽ കളിക്കാന്ന് പറഞ്ഞു ഫോൺ നോക്കുന്ന ഉറക്കെ പോണ്
അതെ ആ ഫോണെക്കെ ഞ നൈറ്റ് ഒക്കെ മക്കളക്കെ ഉറങ്ങി ഫോണൊക്കെ കുറച്ച് നേരം നോക്കണന്ന് വിചാരിച്ച് നോക്കണ നേരത്ത് നോക്കുമ്പോളായിരിക്കു ഭയങ്കര ഉറക്ക് ഏ ആ പതിയെ എങ്ങനെ ഫോൺ വീണോ മോത്തിലായിട്ടൊക്കെ പിന്നെ അത് മാറ്റി വെച്ച കേലോ ഉറങ്ങല്ലാതെ നിവർത്തിയില്ലല്ലോ. ഉറക്കിനെ പിടിച്ച് നിർത്താൻ നമ്മുക്ക്പറ്റൂല. ഉറക്കവന്നാ ഉറങ്ങില്ല തെ രക്ഷയില്ല. അതെ
ഫോൺ നോക്കി വെ
ആ വരെ ഇരിക്കുവായിരുന്നു കൊറേ റീൽസ്അല്ലെങ്കി കുറെ മെസ്സേജ് ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും ഇപ്പ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് അതെ ഇപ്പൊ നമുക്ക് ബാധ്യതകൾ കൂടിയ ഇപ്പൊ പകലൊഴിവില്ല ബിസിയാണ് ക്ഷീണം
എന്നാ ആ എങ്ങനെ കറി ഉണ്ടാക്കാം. എങ്ങ ചോറുണ്ടാക്ക
ആ അതെ അതെ അതെ എത്രയള്ളൂ ഫ്രണ്ട്സിലൊക്കെ ആയിട്ട് പുറത്തൊന്നും പോവാറില്ലേ ഫ്രണ്ട്സൾക്കായിട്ട് ഇപ്പഴും കോൺടാക്ട് ഒന്നുംല്ലേ
കോടാക്ട് ഒക്കെുണ്ട് പക്ഷെ അങ്ങനെ പോകലൊന്നുംല്ല ഒന്നാമത്തെ കാര്യം കുഞ്ഞു ആയിട്ട് പോവന്ന് പറയുമ്പോ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പാടാ ഇവളങ്ങനെ ആരുടെയും ക പോ
ആ ശരി ആ ഓക്കെ ഓക്കെ പത്ത് മാസം ആയ
ആ അന്നേര പറയുപോലെ ആ ഉണ്ട് ഉണ്ട് അപ്പംആഹകുറുക്കും കൊടുക്കും പിന്നെ ചോറ്, ഇഡ്ലി
ആ അങ്ങനെ കൊടുക്കും. ആ കൊടുക്കും. നല്ല അരച്ച കൊടുക്കലല്ല അങ്ങനെ കഴിക്കുവോ?
ഇല്ല അരച്ചൊന്നും കൊടുക്കില്ല ഞൻ ആദ്യം തൊട്ട് അങ്ങനെ കൊടുക്ക തല്ലോ ജസ്റ്റ് കൈ വെച്ച് ഉടച്ചങ്ങനെ കൊടുക്കും ചോറൊക്കെണെങ്കിലും ആ അതെ ചോറൊക്കെ ആണെങ്കിലും കൈയിലെ ഉടച്ചേ കൊടുക്കും റുള്ളു മക്സിൽ ഇട്ട അങ്ങന അരച്ചൊും കൊടു
ആ അത അരച്ച് കൊൊടുത്ത പിന്നെ അത് ശീലവും പിന്നെ എന്താഅറിയോ ആതെ അതെ പിന്നെ അരച്ചാലൽ ഒന്നും കൂടി അതിന്റെ ടേസ്റ്റ് വേറെ എന്തോ പോലെയാണ് അതിനാട്ട ബെറ്റർ പിന്നെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലത് നമ്മളെ കൈ കൊണ്ട് ഞരണ്ടി എന്തേ എരിവൊക്കെഷ്ടണോ ആള് കൂട്ടോ എരു എരു
അയോ എരുവായ ഇഷ്ടം ഞാൻ രണ്ടു ദിവസം നെയ്യൊക്കെ ഒഴിച്ച് ആ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുായിരുന്നു അതിവ വേണ്ടല്ലോ എന്ന് ഉർത്തി അപ്പഴേ ആ അപ്പ കഴിക്കുന്നില്ല രണ്ടു ദിവസം കൊണ്ട് അപ്പൊ അന്ന് ഇവിടെ മീൻ ക എ യിരുന്നു അത് ഇച്ചിരി ഒഴിച്ച് കൊടു അപ്പത്തേക്കും
ഇഷ്ടായി ആ ആ അല്ല പിന്നെ അയിന് മീൻകറി എടുക്കാതെങ്ങൾ മാത്രം കൂട്ടി അങ്ങനെ പാവ ഇഷ്ടപ്പെട്ടിട്ട് കാണുവേ
അതെ അതെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തീയൽുണ്ടായിരുന്നു ഉള്ളി തിയ്യല് അതൊഴിച്ചു കൊടുത്തപ്പം ആ അതും കഴിച്ചു പിന്നെ ചക്കസി ചക്കക്കുരു
ആ അതെ ചക്കക്കുരു എങ്ങനെ കറി ഉണ്ടാക്കുവ തേങ്ങരച്ചോ ആഅരച്ചു
എങ്ങനെ വെക്കൽ ഇല്ലില്ല ഈ ചക്കക്കുരു നമ്മൾ അരിഞ്ഞ്കുക്കറിൽ ആദ്യം വേവിക്കും എന്നിട്ട് മാങ്ങയും കൂടി ഒരുമിച്ച് വേവിക്കും അന്നിട്ട് ആപച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ അന്നിട്ട് പിന്നെ പച്ച തേങ്ങായും ആ ഒരു ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ആഹ് പ പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരപ്പുണ്ടാക്കും നന്നായിട്ട് അരച്ച് എന്നിട്ട് ആ എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കടുക് വർത്താതി
ആ കടുക് കരിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിടുല്ലേ ആഹ് നല്ല ടേസ്റ്റ് ആകും
ആഹ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചപ്പൊ അവര് തേങ്ങ വറത്ത് അല്ല ചക്കക്കുരു വർത്തരച്ച് വെക്കുന്ന കാര്യം പറഞ്ഞേ
ആചക്കകുരു വർത്ത അരച്ച്
ആ അവിടെ വക്ക്യോ അങ്ങനെ
ചക്കക്കുരു വറുത്തരച്ച് പറയുമ്പോ തേങ്ങ വറുത്തരച്ചു പറഞ്ഞതാണോ
ആഅത തന്നെ അത തന്നെ അതന്നെ
ആ അങ്ങനെ ചക്കകുരുലേക്ക് അങ്ങനെ വറുത്തരച്ച് പാരണെന്നും നമ്മള് സാമ്പാറിലോട്ടൊക്കെ അങ്ങനെ ചെയ്യുവല്ലോ സാമ്പാറിലോട്ട് അതുപോലെ ചിക്കൻ കുറുമാ അയിലേക്കൊക്കെ നമ്മള് തേങ്ങ ഇതുപോലെ ചീരുള്ളി പിന്നെ നമ്മള് വെളുത്തുള്ളി കറിവേപ്പ പി കൊറച്ച് മഞ്ഞപ്പൊടി അങ്ങനെ കിട്ടാട്ട് ആ വറുത്തെടുത്തിട്ട് അരച്ചെടുക്കും പിന്നെ ചൂടാറിട്ട് വറുത്തെടുത്തിട്ട് ഈ അരപ്പ് കറിയിലോട്ട് പാരും പക്ഷെ ഈ ചക്കകുരു അങ്ങനെ വ രച്ച് വെക്കണേ എനിക്കറിയൂലട്ടോ
അ ആഹ് ഈപ്പ്ടങ്ങളില് ഇല്ല. ക്ഷെ എന്റെ ഒരു കൂട്ടാരി വിളിച്ചപ്പ അവള് അങ്ങനെ പറ
ആണോ ആഹ് ശെരി അ ഒന്നുകൂടി ടേസ്റ്റ്ആകും ചെലപ്പോ. എന്താറിയോ വറുത്തരക്കണയിന് പ്രത്യേക ഒരു ടേസ്റ്റ് ന്നേണ്. അള് പച്ച തേങ്ങ അരക്കുണതും അത് വറ ത്തരക്ക്‌ണതും വേറെ ടേസ്റ്റെന്നെ
ആ വ്യത്യാസണ്ട്. അതുപോലെ ഞങ്ങള് സാമ്പാറിന് ഈ പറഞ്ഞ പോലെ വർ ത്തരയ്ക്കാറില്ല സാമ്പാർ പൊടി മാത്രേ ഒള്ളൂ
ആണോ ഏ വർഷേ വർത്തരച്ച് വെക്കണോ അടിപൊളിടേസ് റ്റാ സാമ്പാറൊക്കെ കുറച്ച് പരിപ്പ് ഇതുപോലെ വെജിറ്റബിൾ ഒക്കെ ഇട്ട് അതായത് വെജിറ്റബിൾ ഒക്കെ നമ്മളെ ഞ്ഞിട്ട് പിന്നെ കൊർച്ച് കൊർച്ച് കട്ടീലെന്നെരിയാള്ളെ സാമ്പാർനൊക്കെ മ്മള് മ്മള് നൈസാക്കാൻ പറ്റൂല്ലല്ലോ എര്ഞ്ഞിട്ട് പരി കൂടെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ സാമ്പാർ പൊടി നമ്മളെന്താറിയോ ഈ പിന്നേ നമ്മള് പ്പൊ വേവിക്കല്ലോ കഷ്ണങ്ങളൊക്കെട്ട് വേവിക്കല്ലോ അപ്പൊ സാമ്പാർ പൊടി ഇടൂല. അപ്പൊ നമ്മള് കുറച്ച നുള്ള് മല്ലി പൊടി ആ കൊർച്ച് മുളക്പൊടി, മഞ്ഞപൊ പൊടി, പിന്നെ വെളത്തുള്ളി ണ്ടല്ലോ അത്ടും. പച്ചമുളക് ചീന്തിടും. പിന്നേ ഇത് പോലെ എന്താ പറയാ പച്ചക്കറികളൊക്കെ എന്തൊക്കെ പച്ചറികളാ ള്ളത് അതൂട്ട് ഉപ്പൂട്ട്ട്ട് കുക്കറിലൊരു പിന്നെ പരിപ്പും അതിൻ്റെ കൂട്ട ത്തിലെന്നെ ടും എന്നിട്ട് കുക്കറിൽ ഒരു മൂന്ന് വീസ് ലോ ആ അധികം വേവിക്കൂല നല്ല പോലെ ഒടഞ് പോവൂല ഏഹ് കൊർച്ച് വേവിച്ചിട്ട് പിന്നെ നമ്മള് എന്താ ചെയ്യാ ഈ വറവി ടുവല്ലോ ലാസ്റ്റ്ക്കീ പിന്നേ തേങ്ങൊക്കെ വറത്തരച്ചിട്ട് അതീ കറിവേപ്പിലിടും കൊറച്ചു ച്ചീരുള്ളിടും വെളുത്തുള്ളിടും ചെലോല് കൊറച്ച് നമ്മള് ചെറിയ ചീരകണ്ടല്ലോ ആ ചെറിയ ഉള്ളി അതാണ് ചീരുളളി. ആ അതിനാ നമ്മള് ചീരുള്ളി പറയാ ചെറിയുള്ളിക്കാണ് ചീരുള്ളി പറയാ പിന്നെ കൊറച്ചൊന്ന് ചെലർക്ക് ഇഷ്ടള്ളോര്ട്ടോ ചെലോര് ഇടുക്കും നമ്മളെ ചെറിയ ജീരകണ്ടല്ലോ നല്ല ജീരകന്നൊക്കെ പറയും വേറെ ഫ്ലേവറാണല്ലോ ആ അത് കൊറച്ചെടുക്കും ഇഷ്ടാ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണോൽ ക്ക്‌ ട്ടോ. കൊറച്ചിട്ടിട്ട് നല്ല പോലെ ആ ഒരു മഞ്ഞ അതായത് മഞ്ഞൊരു ബ്രൗൺ കളറാവണവരേ നമ്മൾ ഈ തേങ്ങ ഇതായിക്കൊണ്ട് വറത്തരക്കുമ്പോ അങ്ങനെയാണല്ലോ അയിൻ്റെ ടേ സ്റ്റ് ആ അതെ. നല്ല വറുത്ത് എന്നിട്ടത് ചൂടാറിട്ട് തേ ആ ന മ്മളെ മി ഇതിലിട്ടാട്ട് അരച്ചെടുത്തിട്ട് ഏഹ് തേങ്ങ ഈ അരപ്പ് അതിലേക്ക് പാരും ഈ കുക്കർല് ഇണ്ടാക്ക്യച്ചത് ല്ലോ അയിലേക്ക് പാർന്നിട്ട് പിന്നെ നമ് നമ്മള് വറവിട്ണ ടൈമിലാണ് നമ്മളെന്തെയ്യ കടുകും കരിവേപ് പിന്നിം സാമ്പാർ പൊടി അപ്പളേ നമ്മളേഡയ്തൊട്ക്ക ഞ ഞമ്മളിവടക്കെ അങ്ങനെ ട്ടോ അതായത് ആ എണ്ണയിലോട്ട് ഈ പിന്നെ അതത് വർ നമ്മള് വർക്കാനും വേണ്ടി കൊർച്ച് എണ്ണ പാരൊല്ലോ കടുകൊക്കെ പൊട്ടിക്കാന് ആ അയിലോട്ട് ഈ സമ്പർ പൊടി കൊർച്ചധികം പാരും ഇടും ആ ഇടും ഒരു രണ്ട് മൂന്ന് സ്പൂണന്നെ ഇടും അപ്പൊ ആ ചൊയാ ന്ന് ഭയ്‌ങ്കര വേറെ ഫ്ലേവറന്യാണത് എന്നിട്ട് അത് വറ് ആ വർ താ നമ് പ്ലാകിലേക്കു പാരുമ്പം ഓട്ടത്തില് നല്ല നല്ലൊരു കറി അവനല്ല കറിവേപ്പിലൊക്കെ ആ ചൊയിം എല്ലും കൂടെ മിക്സ് ആയിട്ട് വരല്ലേ എണ്ണയിലാവുമ്പോ പ്രത്യേകിച്ച് ഒരു മൂ മണഇണ്ടാവും നല്ല നല്ല മ ആ അങ്ങനെ അങ്ങനെയാണ് ഇണ്ടാക്കാറ് ഇവിടെ
ആണല്ലേ ആ ഇവിടെ അങ്ങനെന്നൂല്ലേ ഈ പറയും പോലെ പച്ചക്കറിയെല്ലാം വേവിക്കാൻ നേര ത്ത് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ള് സാമ്പാർ പൊടിയും ഇ ട്ട് അങ്ങനെ വെയ് അത് കഴിഞ്ഞ പിന്നെ കടുക് കുറക്കുമ്പോഴത്തേക്കും കടുകും കറിവീത്തിലയും ഇട്ടിട്ട് ഈ സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി അതിലൊട്ടിടും
അ ശരി ആ സാമ്പാർറെഡി എളുപ്പം അതെ പിന്നെ നമ്മള് കുക്കർ സാമ്പാർ അ അങ്ങനെണ്ടാക്കും ട സിമ്പിൾ ആയിട്ട് ട് നമ്മള് തേങ്ങൊന്നും വരക്കാതെ വറവിട്ട് മാത്രം തേങ്ങ വരൂല കുക്കറെ നല്ലോ വേവിച്ചെടുക്കും നല്ല മറ നല്ലോ വേവിച്ചെടുക്കാം ങ്ങളൊക്കെ ഒടഞ്ഞ് അങ്ങനത്തെ പരുവാവും എന്നി ട്ട് പിന്നെ അതില് ചീരുള്ളിയും ഇട്ടിട്ട് അതായത് ചെറിയുള്ളിയും ഇതൊക്കെ മൂപ്പിച്ചിട്ട് പാറും അത്രമാത്രം അപ്പ സാമ്പാറ് പൊടി ആട് ചെയ്തുകൊടുക്കും അങ്ങനെ തേങ്ങയില്ലാതെ അതായത് തേങ്ങയില്ലാതെ നമ്മൾ ഇതിലേക്ക് ട്ട് ഉണ്ടാവൂല അപ്പത്തിലേക്കൊക്കെ അങ്ങനെ കൊറേ രാവിലെക്കെ അപ്പം നമ്മള് ദോശ ലോട്ടൊക്കെ അങ്ങനൊക്കെ ഉണ്ട സാമ്പാറ് അങ്ങനെ പിന്നെ ഇന്ന് എന്തായിരുന്നു നൈറ്റ്‌ സ് സ്പെഷ്യലി പുറത്തൊക്കെ ഇറങ്ങാറുണ്ടോ സിനിമക്കെ കാണാറുണ്ടോ എന്താ പാട്
ആഹ്‌ അതിനൊക്കെ പോകാറുണ്ട് ഇപ്പൊ കുഞ്ഞായപ്പതൊട്ട് അങ്ങനെ
അതെ അയ്ശെരി പാട്ടൊക്കെ ഇഷ്ടാണോ നല്ല സൗണ്ടാണല്ലോ പാ ട്ടൊക്കെ പാടോ
ഹയ്യോ എന്റെയോ ഹ ഹ ഹാ ഞാന് വീട്ടിൽകൂടെ ഫുൾടൈം പാടിക്കൊണ്ടടക്കും
അഹ്ആ അതെ അപ്പൊ എന്തോരിഷ്ടണ്ട് മ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ആ പാട്ട്
പാട്ട് ഭയങ്കര ഇഷ്ടമാ അതായത് ഞാൻ എന്ത് ജോലി ചെയ് ങ്കിൽ ഞാനൊരു പാ
പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ ഞാന് പാട്ട് കേട്ടോണ്ട് പണിയുമ്പോ ഭയങ്കര എനർജില അത്ണ്ടോ അങ്ങിനെ
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉറപ്പായിട്ട് ഞാൻ എന്ത് പണിചെയ്താലും പാട്ട് വെയ്ക്കും
ആഹ്‌ആ പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പണി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ്ക്കോളും കാരണം വേറൊന്നും നമ്മൾ ചിന്തിക്കൂല്ല ഈ പാട്ടിന്റൊപ്പം നമ്മളങ്ങനെ പാട്ടും പാടി ആ ഒരു വൈബിലി വൈബ് വേണെന്നുണ്ടെങ്കി പാട്ട് വേണം വൈബാണെങ്കിൽ അയിനനുസരിച്ചുള്ള
താണെങ്കിലും വണ്ടിയേൽ പാട്ട് മസ്റ്റാ ആഹ് ഞാൻ അതെ അതും ഞാൻ എന്റെ ഫോണിതന്നെ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ് ട്ട് ഞാൻ അങ്ങനെ വെക്കുള്ള് എനിക്കിഷ് ട്ടൊള്ള പാട്ട്
ടുള്ള പാട്ട് അതെ അതെ അതായത് ഓരോ മൂഡിനൻസരിചുള്ള പാട്ടുകള് പാട്ട്ന്നെ വെറും നമ്മള് കേൾക്കാന് മാത്രമല്ല നമ്മള് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ്കളൊക്കെ കൂടാണ് ചിലപ്പോ നമ്മളൊരു ചില്ലുള്ള അങ്ങനെ അതായത് ഫുൾഓ പാട്ട് അല്ലെ നമുക്കെന്ത് സാഡ് ആയിട്ട് ടമിലാണ ചെലപ്പോ നമ്മള് പയേ ഓർമ്മകളിലേ പോകുന്ന കൊറെ മെലഡി സോങ് ആ അങ്ങൻത്തൊക്കെ അ ആ അപ്പൊ ഫുൾ എൻജോയ്മെന്റ് അത് അതത്രേയുള്ളു സ്കൂൾ ലൈഫില് നമ്മള് പണ്ട് ടൈമില് പാട്ടുകളക്കെ ഉണ്ടല്ലോ നയൻ്റീസ് പാട്ടുകള അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോ ഇപ്പം മാപ്പിളപ്പാട്ടുകള് ആൽ സോങ്ങ്കള് അല്ലെങ്കിൽ പ തെ സിനിമയിലെ അടിപൊളി സോങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പഴത്തെ പാട്ട്നെക്കാട്ടിലും പാട്ടായാലും സിനിമ ആയാലും
പണ്ട് അതൊക്കെ ശരിയാ പണ്ടത്
ആ അതെ പണ്ടത്തെ ആ എന്താ എന്താ ഭംഗി നല്ല അടിപൊളിയാ അതിന്റെ വരികളായാലും പിന്നെ അത് പാടിയതായാലുംക്കെ ആ കോപ്പിയടി പിന്നെ കൊറെ ആ അതെ കോപ്പിയടി പിന്നെ പറയാ എന്തൊക്കോ ഒക്കെ പറയും ഒരു എന്താ പറയാ ഒരു താളൊന്നുമില്ല ഈണം താളൊന്നുല്ല
അതെ അതെ പാ ട്ടാണോ പറയുവാ
പറയുവാണോ ആ അതെ അതെ അതെ ഇത് പിന്നെ ഇപ്പൊ കൊറേ റാ പ്പും അങ്ങനെയൊക്കെ മിക്സ് ആക്കിയിട്ടാണല്ലോ കൊറേ പാട്ടുകളൊക്കെ വരുന്നത്. അതെ പക്ഷെ രസള്ളതുണ്ട് ഇല്ല വരാറല്ലേ പക്ഷെ ആ ഇപ്പത്ത നമ്മള അന്നത്തെ പാട്ടിനനുസരിച്ച് നോക്കി ഇപ്പ എന്താറിയോ നിങ്ങൾ കണ്ട ഇൻസ്റ്റലൊക്കെ തന്നെ പണ്ട പ്പത്തെ പാട്ടുകള് ഹി വര കണ്ടോ ആ ഒരു ഹിറ്റ് ആയി വരുന്നുണ്ട് കൊറേ നയൻന്റിസ് പാട്ടുകൾ അപ്പൊ റ്റു കെ കി റ്റു കെ കിഡ് നമ്മളങ്ങെനെ ഞാന് ന്റെ അനിയത്തിമാരൊക്കെ ഇന്നെ കളിയ നിങ്കോക്ക പാട ഇതൊക്കെ നമ്മൾ തന്നെ വേണ്ട റീ ഏ ഓല്ക് എന്ത് റീല് എന്തെയിണങ്കിലും പാ നമ്മൾ തന്നെ ആകും. ആ പക്ഷെ നമ്മള് ഡ്ര കാര്യൊക്കെ ഓല് നമ്മളെ വെറ്തെ കളിയാക്യോണ്ടിരുകേ അപ്പം ഞാം പറയും ഞ് രണ്ട് കൊല്ലംകൂടെ കഴിഞ്ഞ നിങ്ങളെ ഇതിനായിരിക്കു എല്ലാരു കളിയാകാ ന്നറിം കാര്നെ
എടാ ഞാന് ഞാ വിളിക്കാവേ കുഞ്ഞെണീറ്റ് അ വിളിക്കാവേ അ ഒ ശരി ആയ് യെയ്
ശരി ഓക്കെ